ട്ടാംക്ലാസ്ക്കറിയത് ഹലോ
ആഹ് പറ മക്കളൊക്കെ വേനായില്ലേ സ്കൂള്ട്ട്
ഉം നാല നാൽ മണി നാലര ആവുമ്പക്ക് എത്തക്കെ ഓര് വരോളം നമ്മുക്കൊരു ഫ്രീ ആണ് പിന്നെ ഓലെ പിന്നാലെ അങ്ങനെ ഓൽക്ക് ചോറ് വെള്ളം ചായർണാങ്ങണ്ട് അതന്നെ പിന്നെ കുളിയും പഠിപ്പിക്കലും എട്ട് മണി ഒൻമ്പത് മണിയാവോളം ഇണ്ടാവും എത്രങ്ങാനും
ആഹ് ഉറങ്ങ്ണത് വരെ ബിസിന്നെയായിരിക്കും ഉം ഒരാ ഒരാളും രണ്ടാളും എന്നുണ്ടെങ്കില് പറയും വേണ്ട ഒരാളാണെങ്കി പിന്നിം ഞമക്ക് എന്തേലും ചെയ്യാ
ഇത് രണ്ടാളാണ് ഒരാൾ അഞ്ചാം ക്ലാസ്സിലും ഒരാൾ ഒന്നിലും
ആഹ് രണ്ടാളി നോക്കണ്ട പ്രായം തന്നെയാണ്
അതാണ് അപ്പൊ പിന്നെ ഓല് വരുമ്പക്ക് വരുന്നന്നെ പ് എറങ്ങുമ്പക്ക് ചോറ് വാണംട്ടോ അപ്പൊ എന്താ ചോറിനല്ല ഒപ്പം ഫോണും ചോറും ഫോണും വേണം
ആഹ് വന്നാല് ആദ്യം ഭക്ഷണം കയ് ക്ക്ണന്റെ മുന്നേ ചോയ്ക്ക ഭക്ഷണം എന്താന്നൊന്നുല്ല ഫോണെവ് ടേന്നാ ചോയ്ക്കാ ഫോണാ ആ സ്ക്രീനിൽ ഓണാ ക്കീട്ടെ ഭക്ഷണത്തിൽക്ക് കൈ കുത്തോളൂ
വെക്കുള്ളൂ അതാണ് വാദ്യ ഫോണ് ഓൽ കാണ്ണ കാർട്ടൂൺ ഓൽക്ക് ആദ്യ സെറ്റ് റ്റേഹ് ന്ന്ക്കണം എന്നാലേ ഓൽ ചോറ് വൈക്കുള്ളൂ അല്ലെങ്കിൽ ഓൽക്ക് വേണ്ട ഓലെത്ര വെശന്നാലും ഓൽക്ക് വേണ്ട ഫോണില്ലെങ്കിൽ ഓൽക്ക് വേണ്ട
ആഹ് അങ്ങനെ
ആ ഇപ്പ ഞങ്ങളറിം ഞങ്ങളൊന്നും ഇപ്പൊ ഫോണ് ഇല്ലായിട്ടല്ലെപ്പ ചോർണ്ടാ വൈക്കാറി ഞങ്ങളൊക്കെ അല്ലാതോൽ ചോറും വൈക്കൂല അല്ലെങ്കി ഓൽക്ക് വേണ്ട ആദ്യേല്ലേ കരാറതേക്കാരം ചോറ് തിന്നാണെങ്കി ഫോ ഫോണും തരണംട്ടോ പറയും ഇന്നട്ട് ഓല്ക്ക്
ചോറാണതോ അതോ ചായയും കടിയായിട്ട് അതോ ബേക്കറായോ ഉം ആ ആ
കാരണം ഓലാ ഒരു മണിക്ക് അവിടുന്ന് വെയിക്ക്ണ അല്ലാ അവടന്ന് ആ കുറച്ചല്ലേ വെയിക്കുള്ളൂ അപ്പൊ പിന്നെ ഇവിടുന്ന് വന്നേക്കന്നെ ഞാൻ ചോറ് കൊടുക്കും
കുളല്ലാ അത് വിശപ്പിന്റെ കൈക്കലൊന്നും അവർക്ക് ഉണ്ടാവില്ല
ഇല്ലേ അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ ചോറ് കൊടുക്കും അപ്പോ പിന്നെ നമുക്കൊരു സമാധാനം വയർ നിറച്ച് കഴിച്ചാലേ
ആഹ് ആഹ്
പിന്നെ ചെലപ്പം വേണമെങ്കിൽ ചായ എന്തെങ്കിലും വേനമെങ്കിൽ പിന്നെ അങ്ങനെ കൊടുക്കും പിന്നെ
ആഹ് പിന്നെ വൈകീട്ട് എപ്പ പഠി ഇക്ക എണീക്ക്ണേനാ മുന്നേ ഇങ്ങനെ എന്തെങ്കിലും വേണം ചോദയിക്കാണെങ്കിൽ അപ്പ ഉണ്ടാക്കി കൊടുക്കൂലേ
ഓല്ക്ക് എന്താ അറിയോ അപ്പം പഠിക്കുന്നയിന്റെ ചിലപ്പോ അരമണിക്കൂർ മുന്നെ ചോറ് വെച്ചിട്ടുളളു ഉണ്ടാവാ ഇന്നാലും ആ ബുക്ക് എടുക്കുമ്പോ ഓല്ക്ക് വിശപ്പ് തുടങ്ങും ആ വിശത് തിന്ന് എന്താ പഠി
ആ ടൈമ് ഇവ്ടെ പഠിക്ക്ണ ആ പഠിക്ക്ണ ടൈമ്ക്ക് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അവര് കാട്ടുന്നതാണ്
അതാണ് അയിന് വേണ്ടിട്ടാണ്
ഉം
പിടിക്കുക എന്ന് പറയുമ്പോ ഉറക്കം വേരലും ഇല്ലാത്ത ക്ഷീണം കുഴക്കൊന്നുല്ല കുട്ടി എത്രങ്ങാനും ഉണ്ടാവും അറിയോ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യല്ല
ഏഹ്
പിന്നെ രാവിലെ ഓലക്ക് രാവിലെ മദ്രസ്ക്ക് പോവാാന് രാവിലെ ചെറിയോന്ക്ക് ആ ഏഴരക്ക് തുടങ്ങും ഓല് ഏഴ് മണി ആകുമ്പോക്ക് ആറെമുക്കാല ആകുമ്പോക്ക് ഓലെ എണീപ്പിച്ചിങ്ങാണ്ട് ഓല്ത് നോക്കണം മറ്റോൾക്ക് ആറ് മണിക്ക് തുടങ്ങും അങ്ങനൊക്കെ കുട്ടിക എന്തൊക്കെ ഉറക്കും ഉറക്കം ശരിയായി കിട്ടണം കുട്ടികൾക്ക് വൈകുതോരും ഓല്ക്ക് ഒറക്കൊന്നും ശരിയാവല്ലല്ലോ രാവിലെണീക്കാനാവുമ്പോ
ആ ആ നേരത്തെ നമ്മളെ ടൈമിൽ കടത്തിയുറക്കും വേണം പഠിപ്പിക്കേണ്ടത് പഠി പ്പിച്ച് ക്ലിയർ ആക്കുംമാണം ഒരിസത്തത് പെൻഡിങ് വെച്ചാ പിറ്റേ ദിവസത്തേക്ക് അത് ഭയങ്കര
ആ എരട്ടി ആയിട്ട് വരാണേ
ഞാ
കാരണം നമ്മുക്കും ഓല്ക്കും തന്നെ ചെറിയ കുട്ടികളല്ലേ പഠിച്ച് മനസ്സിലേക്ക് കിട്ടാൻ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പ ആദ്യത്തെമാരി ഒന്നല്ല ഇപ്പൊ കോ കുട്ടേക്കും തന്നെ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാവണോക്കും റിസ്ക്കാണ് ഇത് പഠിച്ച് മനസ്സിലായി കിട്ടണ്ടേ
ആ സ്കൂൾക്ക് പോകുമ്പോ ഫ്രൂട്ട്സ് കാര്യം അങ്ങനത്തെ സ്നാക്സ് ആയിട്ടൊക്കെ കൊണ്ട് പോവോ
ഇവിടെ അവിടെ സ്നാക്സ് കൊടുക്കരുത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പല കുട്ടികളും പലേ മോഡലല്ലേ കൊ ണ്ടര അപ്പൊ പിന്നെ ഓല് എല്ലാർക്കും അവിടുന്ന് കഞ്ഞി കൊടുക്ക
ആ് അത് നല്ലതാണ് മറ്റേതൊരു കുട്ടി കൊണ്ട് വരുന്നത് മറ്റേ കുട്ടി ആഗ്രഹിക്കും ചെയ്യുക ആ കുട്ടി കുട്ടി കിട്ടാതെ പോവുകയും ചെയ്യാ കുട്ടികള് ഓരു മാനസിക പ്രയാസം ഉണ്ടാക്കും
അതാണ് അപ്പൊ പിന്നെ കുട്ടി നമുക്കാണെങ്കിൽ ഒരു ആ കുട്ടി അങ്ങനെ കൊടുന്ന് ഇമ്മച്ചിയെ പറുയുമ്പോ നുക്കൊരു കെ കെതിയേടല്ലേ അപ്പം പിന്നെ ടീച്ചർമാർ ചോറ്റ്ക്ക് കൂട്ടാനും കൊടുത്തേക്കരുത് സ്നാക്സും കൊടുത്തേക്കരുത് സ്നാക്സ് ഓല് അവിടുന്ന് കഞ്ഞിയായിട്ട് കൊടുക്കും എല്ലാർക്കും കഞ്ഞി കൊടുക്കും ഉച്ചക്കും തന്നെ അവിടെത്തന്നെ ണ്ടാവും അച്ചാറും ഉപ്പേരി ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കും സോ ഇന്നലെ സോയാബീനെണു പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് ഇങ്ങളാരും ഇവിടെ കൂട്ടാൻ കൊടുത്തേക്കരുത് നിങ്ങൾ കൂട്ടാൻ കൊടുക്കാൻ ആഗ്രഹിച്ച്ണ് ഉണ്ടെങ്കില് ആ ക്ലാസ്ത്തെ എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങള് കൊടുത്തേച്ചാ മതി യറിം അത്രയ്ക്ക് കൊടുത്തേക്കണം
ആഹ് ആഹ് എല്ലാർക്കും ഷെയർ ചെയ്ത് കൊടുക്ക വിധത്തിൽ കൊടുത്തയക്കണ്ട് പറി
ണം അല്ലെങ്കിൽ ഇങ്ങൾ അത് ചെയ്യരുത് കാരണം ഇവിടെ അങ്ങക്ക് എല്ലാ കുട്ടികളും ഒരുപോലെയണ് അപ്പൊ ഇങ്ങനെ ഒരാള് മുന്നിക്കാട്ടി, ഇവിട കഴിക്കാൻ പറ്റൂല അറിയും അത് നല്ലൊരു തീരുമാനാണ്
ആഹ്
കാരണം നമ്മൾ ഈ കുട്ടികൾക്ക് ഇങ്ങനെ എല്ലാരും ഒരുപോലെ കഴിക്കുമ്പോ ഒരാള് മാത്രം ചിക്കന് അത് ഇതൊക്കെ കൊണ്ടരുമ്പോ എന്തെ കൊണ്ടരാൻ പറ്റാ
ചിലപ്പോ ഈ കുട്ടി ആ വെജിറ്റബിൾ ചിക്കനും ആഗ്രഹിച്ചു പോകുന്നത് കിട്ടൂല പിന്നെ അവ മാനസികമായിട്ട് ഇങ്ങന നോക്കിക്കോണ്ടിരിക്കയും ചെയ്യും അങ്ങനത്തെരവസ്ഥ വരു ല്ല അപ്പൊ ഇങ്ങനത്തെ തീരുമാനമാ വുമ്പോൾ നല്ലതാണ്
നല്ലതാണ് കുട്ടികൾക്കുംതന്നെ ന്ന എല്ലാരും ഒരുപോലെ ആകും അതാണാവോ അങ്ങനെയാവുമ്പോ നമുക്ക് ഇതന്നെ നമുക്കും രാവിലെ മറ്റേത് അല്ലെങ്കിൽ നമുക്ക് എന്താന്ന് കൂട്ടാൻ കൊടുക്ക കൊടുത്തയക്ക പറഞ്ഞകണ്ട് നമ്മക്കും ഒരിതന്നെയാണ്
ആഹ്
പിന്നെ അങ്ങനെയായതോണ്ട് പിന്നെ നല്ലരു തീരുമാനം ഇഞ് അങ്ങനെ അച്ചാറോഅങ്ങനെ ആർക്കെങ്കിലും വർത്തിരിയും കാര്യക്കെ ആവുമ്പോ കൊടുത്തേക്കാൻ പൂതിയുണ്ടങ്കിൽ
ആ ബർത്തഡേ ഇതൊക്കെ വരുമ്പോ നമ്മൾ അച്ചാറൊക്ക ആയിട്ട് അങ്ങനെ ക്ലാസ്സിലേക്ക് കൊടുത്തായക്ക
അങ്ങനെ ചെറിയൊരു കുപ്പി കൊടുത്ത കൊടുത്തച്ചാൽ എല്ലാർക്കും പകര ആ മിഠായി കൊടുക്കരുത് പറഞ്ഞു അപ്പൊ അതിന് പകരങ്ങള് ഉച്ചക്കല് ഭക്ഷണത്തിക്ക് വല്ല കൂട്ടാന് അല്ലെങ്കിൽ ഇങ്ങനെ ലൈബ്രറിക്ക് ബുക്ക് കൊടുത്തച്ചാ മതി അറിയും അങ്ങനെ അപ്പൊക്കെ പറയലാണ് അപ്പൊ പിന്നെ അങ്ങനെ കൊടുത്തയക്കും എല്ലാരും ഇവര്ത് പിന്നെ ബർത്ത് ഡേ ക്ക് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല ഏപ്രിലാണ് രണ്ടാളും
ആഹ് എൻ്റെ മോന് എൻ്റെ മോന്റെ ബർത്ഡേ ഏപ്രിൽ പൂളിനാ വര്ന്നേ.
അതാ അപ്പ പിൻ
പരിസ്ഥിതിയുടെ ദിവസത്തിന്റെ അന്ന് അത് രണ്ടും ഉം അഹ് രണ്ടും പെട്ടെന്ന് ഓർമ്മയില് വരും. ഞാൻ ന്ന്ട്ട് മോളോട് ചോയിക്കും എല്ലാ ബർത്ത്ട ക്കും മരം കുത്തിട്ണണ്ടല്ലോ മരൊക്കെ ണ്ടാവലുണ്ടോ ചോയിക്കും.
ആഹ് അതടി ഇങ്ങൻത്തക്കെ സ്പെഷ്യൽ ദിവസങ്ങളാകുമ്പം മർക്കും ചെയ്യേല.
ആഹ്
രണ്ടാ ഒരാള് വിഷു വിഷുനാണ്. ഒരാൾ ഏപ്രിൽ ഞാ പതിനാല്ന് ഒരാള് ഏപ്രിൽ പതിനെട്ട്ന് അങ്ങനെ രണ്ടാളും നാല് വയസ്സിന്റെ മാറ്റാണ് ആഹ് ഒരേ മാസമാണ് ന നാല് ഇസ്ത്തെ മാറ്റാണ് രണ്ടാളും അങ്ങനെ ഒരാള് പതിനാല് ഒരാൾ പതിനെട്ട്
മ് അവ്ട്ത്തെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ ആഘോഷം പോലെ ആക്കാറുണ്ട?
അങ്ങനെ ണ്ടാക്കലില്ല ഓൽക്ക് ആഗ്രഹല്ലേ കേക്ക് മുറിക്കണം ന്നാന്ന്ക്കാണ്ട് അപ്പ പിന്നെ ഒരു കേക്ക കൊണ്ടന്ന് ട്ക്കും പ്പം ഫസ്റ്റ്ത്തെ ബർത്ഡേ ഇണ്ടാക്കീനു.
ഹ് ഹ്
ഫസ്റ്റ്ത്തെ ചെക്കന്റെ ബർത്ഡേ ക്കെ അങ്ങനെണ്ടാക്കിനു പിന്നെ അങ്ങനെ ഒന്നും ണ്ടാക്കിയിട്ടില്ല.
ഉം ഇവടെങ്ങനെ അങ്ങൻത്തെ താക്കാൻ സമ്മയ്ക്കത്തില്ല. അവിർത്ത്ടേക്ക് ഏഹ് എല് ആഹ് അങ്ങനെ ചെലര്ക്ക് ഇങ്ങനെ അങ്ങനെ എന്തെലും വിശേഷിച്ചുണ്ടെങ്കിൽ അത് നമ്മള് പിച്ചർട് ക്കാനോ അങ്ങനെ പൊർത്ത്ന്ന് സ്റ്റാറ്റസ് പോലെ വെക്കാനോ അങ്ങൻത്തെ സമ്മയ്ക്കത്തില്ല ചെയ്യര്ത് പറിം.
ആഹ് അത് ഇഷ്ടണ്ടാവുലേ?
ആഹ് അങ്ങനെ ഇഷ്ടല്ല ചെൽപ്പോ പറിം ഇ ആഹ് ഇങ്ങൻത്തെ കാണുമ്പോ ചെൽപ്പോ അവര് ആഗ്രഹിച്ചാലും ചെൽപ്പോ അങ്ങനെ ചെയ്യാൻ പ റ്റാത്തവരുണ്ടെങ്കില് അങ്ങനെക്കെ ഒരു ഉപദേശങ്ങൾ തരും. പിന്നെ അങ്ങനെ ചെയ്യൂല ഉം
അപ്പ പിന്ന ഓര്ങ്ങനെ കാണുമ്പോ പിന്നെ ഒരു ബർത്ത്ഡേ മുറിച്ചിടാ ആഹ് വെറും കേക്ക് മതി കേ ക്ക് മതി അപ്പ പിന്നെ അങ്ങ അപ്പ അങ്ങനെ വാങ്ങികൊട്ക്കും കേക്കൊക്കെ.
ആഹ് ഇന്നൊക്കെ ബർത്തിടക്കെ വാണ് ക്കുമ്പേ എല്ലാതെര ആഘോഷാ ആർഭാടങ്ങളാണല്ലോ കൂടുതല്.
അതെ പൊതുവെ അതൊന്നും ആഘോഷിക്കാ പറ്റൂലാറിം.
ഉം ഉം തൊട്ടതും പിടിച്ചതൊക്കെ ആഘോഷാക്കാ പറ്റണോല് അഹ് ആഘോഷ ആക്കിണ്ടൊരി
അതാണ് ഇപ്പ എന്താ ആഘോഷ ല്ലാത്തത് പ്പ ഒൻ ആഹ് ആകാശ അതൊക്കെ വല്യ കല്ല്യാണ പോലെയാണ്.
ആഹ് എല്ലാരും
ആഘോഷാണ് ആദ്യം എന്തെ പ്പ കല്യാണം ണ്ടങ്കിലും മുട്ടായൊട്ക്കലോ.
ഒരാളെന്തേലും കണ്ട് കഹ് കാട്ടിക്കയിഞ്ഞാല് മറ്റാള് അതിലപ്പറ ആക്കിയിട്ട് കാ ട്ടനൊര് ശ്രമിക്കാണ് ആളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ന്ന ആഘോഷങ്ങള് അല്ലാതൊര്
ഓലങ്ങനെ കഴിച്ചിട്ടതാപ്പ അതിലേറ നമ്മക്ക് ഇണ്ടാക്കണം എന്നില്ലെര് ഇതാണ് എല്ലാർക്കും വെര്ന്നത്. മറ്റേത് ആദ്യം അപ്പ ഒന്നുംവാണ്ട മുട്ടായി യൊടുക്കില്ല ഒരു പുതി കല്യാൺത്തിന് നിശ്ചയത്തിന് മുട്ടായി കൊടുക്കുമ്പോ എത്ര ആൾക്കാരാണ് മുട്ടായി
ആഹ് ഒര് നിക്കാഹ് നടത്തിയ ഒരു മേനിയാണ് ഒരു മുട്ടായി കൊട്ത്ത് പോമ്പത്തേനു.
അതാണ് മുട്ടായി അത് ഓരോരുത്തര് വേ ഓരോരുത്തര് എത്രരൂപ അയ്യായിരം ആറായിരം രൂപേന്റെ അട്ത്ത്ക്കോല് ഒരു മുട്ടായിക്ക് വെറുമാത്ര വാണം ചെറിയ ലോക്കൽ മുട്ടായള് വാങ്ങണങ്കില്. അതില് കൂടുതലാണെങ്കില് അതിലേറെ റേറ്റ് വെരും ചെയ്യും അതൊക്കെ ഓരോരുത്ത ഓരേരുത്തര് കാട്ടണ കണ്ടിട്ട് ഇങ്ങനെ കാട്ടാണ്
ആഹ് നമ്മള് ആ ചെറിയ രീതിയിൽ നമ്മള് ചെയ്തിട്ടില്ലേ പറയാ അവിടെ അങ്ങനെന്നു ണ്ടായില്ല അപ്പൊ നമ്മള് ആഹ് ഒരു നെഗറ്റീവ് തോട്ട് അവടെ വെരും
ഇഞ്ഞി പോ ഓരോന്നാന പെങ്കുട്ട്യേക്കന്നെ നിക്കായിന് ഓൽക്കങ്ങ്ടീ ഓള ഫ്രണ്ട്സിനങ്ങന കിട്ടിയരേ മറ്റോക്ക് ഒന്നും കിട്ടീലാറിയുമ്പോ ആഹ് ഓക്കന്ന്ച്ച് വാണ്ട ഈ കല്യാണം കെഞ്ഞില്ലേ കുട്ട്യളതാണ് പറയാ
ആഹ് അങ്ങന പറയാ
അങ്ങനെ പറയണ ഇപ്പൊ പെങ്കുകുട്ട്യക്കും തന്നെ ചെറിയ കുട്ടിയാകു തന്നെ അങ്ങനെയണേ ഓൽക്കിപ്പ ജീവിതം എന്താന്നറിലയാ ഓര്ക്ക് കൊറെ മിഠായി വാണം കൊറെ ഐഫോണ് വാണം
കാണന്നന്നെ മിഠായി മെറ്റുള്ളവരെ കാണിക്കണുന്നത് പോലെ നമ്മുക്കും വാണ ഇല്ലെങ്കില് ആ ലൈഫ് തി ഇല്ലന്നുള്ള രീതിയിലാണ് അവര് സ്
അതാണ് ഓൽക്കൊക്കെ എൻട്ട് ജീവിതത്തിക്ക് ല് കടന്നിട്ടില്ല അപ്പൊകാണ ഇങ്ങനൊക്കെ
ഉം ഉം
പെണ്ണിന്
പണ്ടൊക്കെ നമ്മളെ വീ വിട്ടരുടെ ഒരു കല്യാണം മാത്രയിരുന്ന് ഇന്ന് വീട്ടാരുടെ കല്യാണല്ലല്ലോ സ്വന്തായിട്ടുള്ള കല്യാണങ്ങളേല്ലോ കൂടുതലും ഉണ്ടാവുന്നേ
അതാണ് അവരിപ്പോ വീട്ടുകാരടെ കല്യാണം കൊറവാണ് ഇപ്പൊ അങ്ങനെ അന്വേഷ പെണ്ണുല്ല
ആഹ് ആഹ് ഇപ്പങ്ങനത്തെ ഒരു താമസ വിവാഹം കഴിക്കണങ്കി താമസ വരാ
അതാണ് ഒരു ഒരേര്ത്തരു രണ്ടുമൂന്നും മാസം ലീവിന് വരാ ഓൽക്കൊന്നും ശരിയായില്ല പറഞ്ഞിട്ട് ഓല് പോവ്വാ പിന്നെ അടുത്ത വര്ല് നോക്ക അതന്നെയല്ലേ പിന്നെ വയസ്സ് കൂടിയ പെണ്ണ് ആർക്കും പറ്റൂലാ അതാണ് ഇരുത്തേഴ് വയസ്സ് ഇരുത്തെട്ട് വയസ്സായി കഴിഞ്ഞപ്പോ പെൺകുട്ടിയ ഒന്നും വേണ്ട ആദ്യ ഓല് വയസ ചോദിക്കണത്
ആഹ് ആഹ് ആ അവരും ഏകദേശം അവര് രണ്ട് വയസ് അല്ലെങ്കി അവരെ സെയിം ഏജ് അങ്ങനത്തെക്കെ അവരാഗ്രഹിക്ന്നത്
അതാണ് അത്ര മതിം ഓൽക്ക ഈ ഉം ആദ്യൊക്കെല്ലേന ഏയും ആറും വയസ്സിന്റെ മാറ്റ ഇപ്പാ അതൊന്നും പൺകുട്ട്യാക് പറ്റൂല
ആഹ് ആഹ്
ഓൽക്കല്ലെങ്കിൽ ഓല സെയിം ഏജ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒരു മൂന്നോ നാല് അയിന്റ അ പ്പറത്തുക്കോല് കൂടാ ഓൽക്ക് കൂട്ടാൻ പറ്റൂല്ല
ഉം ഉം
അതാണ് ഇപ്പ ഓരോ കാലങ്ങള് പോകുമ്പോ ഓരോ മാറ്റങ്ങൾ വരാണ് കുട്ട്യേക്കാണെങ്കിലും പ്പൊ പതിനെട്ട് പത്താം ക്ലാസ് കഴിഞ്ഞ മറ്റേ ആത്യം കല്യാണം വേണം ന്നർഞ്ക്കനു ഇപ്പൊ പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും ഇരുപത് വയസ്സായാലും ഇപ്പ കുട്ട്യേള് സമ്മയ്ക്കൂല കല്ല്യാണം വേണ്ട
പഠിച്ചു ജോലി ആവട്ടെ ന്നുള്ള തോട്ടില് നിക്കാണ് ജോലി ആയി ക്കഴിഞ്ഞാ പറയും ഞങ്ങള തന്നെ ഞങ്ങൾക്ക ആളെ സെലക്ട് ചെയ്തിട്ടുണ്ട് കല്യാണം മതിന്ന് പറി
അതാണെ ഉം ഇപ്പങ്ങനേണ് ആദ്യക്കെനു വീട്ടാര്ള്ളത്
കല്യാണങ്ങളും തന്നെയല്ലോ ഒരീസ്‌തെ കല്ല്യാണൊന്നല്ലല്ലോ ഒരു കല്യാണം കഴിക്കുമ്പോത്തേനും രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയായിട്ട് മാറിപ്പോവണ്ട്
അതാണെ
ഇപ്പൊ വീടുകളില് കല്ല്യാണല്ലേ ഒക്കെ ഇങ്ങനെ ഓഡിറ്റോറിയം പോലാണ് പണ്ട വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന കല്യാണം അതര് വേറെരു രസാരുന്നുലെ
സാണ് തലേന്ന് പോക്കും അവടെ അവിടെ വീട്ടിൽ വെച്ച്ങ്ങണ്ട് ഫുഡ്ണ്ടാ ക്കല ഉള്ളിയരിയല് അതൊക്കെര് വേറെ രസ
ആ കല്യാണത്തിന്റെ ഒരുക്കങ്ങളും താക്കലൊക്കെ ഒരു അവര് ഫീല് കിട്ടിയിരുന്നു കല്യാണാണ് ന്നുള്ള ഒരു ഫീല് കിട്ടിരുന്നു പ്പ ഈ മ ണ്ഡപങ്ങൾക്ക് മാറി പോകുമ്പോ നമ്മൾവര് പോ ഭക്ഷണം കഴിക്കും ക്ക്ണു പോര്നു ഫോട്ടടുക്ണ് അത് ആ കാണ ആ ഒരു ഇത നമ്മളെ വീട്ടിലിണ്ടാക്കണ ആ ഒരു ഇത് കിട്ടുന്നില്ല
ട്ട്ന്നില്ല ഇന്ന ശരിട്ടോ
ആ ശരി